ഹലോ ആഹ് ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട് എന്താണ് വിശേഷം
സുഖായിട്ട് പോണ നിങ്ങളെ വിശേഷം എന്താ
അത് പിന്നെ സുഖായിയിരിക്കണ്
ഓ ഫുഡ് കഴിച്ചോ
ഫുഡ് കഴി ചു നി കഴിച്ചില്ലേ
ക്കണ്ടാ
ഉം ഉച്ചമായക്കിണ്ട് പ ഉറങ്ങിയിട്ടില്ലന്ന് എന്നും ഉറങ്ങലിണ്ട് ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു മോളോ ഹോസ്പിറ്റലി കൊണ്ടുപോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അവിടുന്ന് വന്നപ്പോഴ ടൈം വൈകി ഉം
ആഹ്
അങ്ങനെ കൊറെ തിരക്കുകൾ ഉണ്ടായിരുന്നു
ആ ഒർങ്ങല്ണ്ട് ഓരോരോ ത്ങ്ങനെ ഓരൊ കോൾ വെരാന്ന് കണ്ടപ്പോ പിന്നെട്
ഒറങ്ങൂലല്ലേ അത് ശെരിയാണ് പിന്നെ എന്തൊക്കെ ൻട്ട് എന്താ ഫുഡ് ഒറങ്ങും ആ അതെ പിന്നെ മക്കൾസൊക്കെ
അവിടെണ്ട് ഇല്ല ആ ഒർങൊന്നുല്ല ഇല്ല ഓര് ഇന്നൊർക്കും
പതിനാറ്
ഇനെ ഒർക്ക്യാ ഓൽക്ക് ഫോണ് ഇട്ക്കല്ലോ ഇമ്മച്ചി എപ്പളാ ഒർങ്ങാ ഇമ്മച്ചി എപ്പളാ ഒർങ്ങാ ച്ച നട്ക്ക്ണ പണ്യ ആഹ് ഓർക്ക് അല്ലെങ്കി ഞാന് ങ്ങനെ ചീത്തർഞ്ഞോണ്ട്ക്കും കൊറെ നേരം കണ്ടാല്
അപ പിന്നെ വേഗം ഒർക്കാവും നല്ലെല്ലേ ഹ് ഹ് പിന്നെ ന്ന്ട്ട് പിന്നെ എന്തൊക്കെ അവരെ വി ഷം പിന്നെ ഫുഡൊക്കെ കഴിച്ചില്ലേ എന്താ ക ഫുഡ് മീൻ പൊര്ച്ചത് സേമ് ഇവ്ടെത്തന്നെ അത് തന്നെ മീൻകറി വത്തൾ മീന് പൊരി ച്ചതും പിന്നെ വത്തല് മീൻ പൊരിച്ചതും, സിലേപ്പി മീന്, അതന്നെണ് ആഹ് ശരി സിലോപി ഞാന് കറി വെച്ചെ സിലോപ്പി മീൻസ് ഒരു ഒര് കോർച്ച് മുള്ളൊക്കെ ഇല്ലോരു കട്ടില്ലേ മുള്ളൊ പരന്ന മീന് നമ്മൾടെ ഈ പോഴ മീന് ആഹ് പരന്ന മീനാണ്
ആനച്ചവ്ട്ടിയാ
ആനച്ചവ്ട്ടിന്നാ ഞങ്ങള് സിലോപ്പിന്നാ പറയല്
ഏ
ഈ ഡാമ് ലൊക്കെ വളർത്തൊക്കെ ചെയ്യാലോ
ഏ
അങ്ങൻത്തെരു മീനാണ് അത് എന്താണ് അങ്ങനത്തെക്കെ മീനാണ് ഞങ്ങളിവിടെ സിലോപിയാണ് ട്ടൊ പറയല് അത് കറി വെച്ചു പിന്നെ പൊരിക്കും ചെയ്ത് അങ്ങള് പറയല്
ആഹ് ഏഹ് ആ ചെറിയ മീനല്ലേ ന
ആഹ് നത്തോലി അതെ അതെ അതന്നെ ചെറിയ മീനന്നെ അത് ഭയങ്കര ഇഷ് മക്കളും ചെ വല്യെ പഠിക്കും ആ പക്ഷെ അതാ ഇൻ ക്ക് അതാണ്ന്ന്‌ വേഗം കഴിയ ആ അത് തങ്ങും വലിയ പണിയാട്ട്ന്‌ക്ക് തോന്നലില്ല വേവേഗം കഴിയും
ആ
അങ്ങനെ ഇയാളന്നേണോ കറിയോ ഫുഡൊക്കെണ്ടാക്കല് എല്ലം ണ്ടാക്കുലേ ആ അത്ശെരി പിന്നെ പ്പ വെയ് ആ ഞാനുംണ്ടാക്കല് വൈകുന്നേ തിക്കും അയന്നേണ് ഫുഡെന്നെ
ആ അതന്നെ
ചോറന്നെ
ആ അതന്നെ നങ്ങൾ വേറെണ്ടാക്കും
ഇല്ലല്ല ചോർനെ മക്കളും അതെന്നെ കയിക്ക ഉം പിന്നെ ഹസ്ബൻറ് ഒക്കെ ഉണ്ടാവ്ണ സമയത്ത് പിന്നെ അവര്ക്ക് അങ്ങനെ ഏ സലാഡോ അങ്ങനെ എന്തെങ്കലുമൈറ്റം അവര് പിന്നെ വെ ചോറെ
ഏ
ടൈമ് ലങ്ങനെ കൊട്ക്കും
ആ ആ
പിന്നേ സ്കൂളൊർക്കാനായില്ലേ
ആ ഷോപ്പിങ്ങൊക്കെ കയ്ഞ്ഞോ
ഉം ഷോപ്പിംഗിതാ കഴിഞ്ഞോ യൂണിഫോമും ബുക്കൊക്കെ വാങ്ങി ഞ്ഞ് ബാ തൊക്കെ ഉണ്ട് അത് അവര് അവരുടെ വാപ്പ വര്ന്ന്ണ്ട് അപ്പോ പിന്നെ അവര് കൊണ്ടുവരാറ്ട്ട് അങ്ങനെ
ആ ആ ആ
പെരുന്നാള് പെരുന്നാള് സൊ പെരുന്നാൾ ഷോപ്പിംഗ് കഴിഞ്ഞ
ല്ലാ കഴിഞ്ഞിട്ടില്ല
ഉം തുടങ്ങി
തൊടങ്ങിട്ടില്ല ആള് പെരുന്നാ ഷോപ്പിങ് ആയി കൈയര്ച്ച് അപ്പൊ ഇവടെ ആഹ എന്താ പറയാ കെറച്ച് ഓഫറല് കൊടുക്കുണ്ട് ബുക്ക് ഇപ്പ എല്ലരും അങ്ങനെയല്ലേ
ആഹ അപ്പൊ പത്ത് നോട്ട്ബുക്ക് പത്ത് നോട്ട്ബുക്ക് ഫ്രീ അയിന്റെ കൂടെ പത്ത് പേന ഫ്രീ
അപ്പൊ ഞാനന്ന് പോയോ
അതെല്ലേ ആഹ അങ്ങത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിന്നുട്ടോ അങ്ങനെ നല്ലതാ നല്ലതാ ഇല്ലല്ല ഒരു പ്രശ്നം ഇല്ല ഓ അതെ അങ്ങനെനി ഇപ്പോ ഒരാള എനിക്കിപ്പോ ഒരു മകളാണ് പക്ഷെ ഒരു കുട്ടിയാണ് ഞാൻ അങ്ങനെ അന്ന് വാങ്ങി ഇതു പോലെ ഇരുപത് നോട്ട് ബുക്ക് പക്ഷെ എന്തായാലും ഇപ്പോ ആ ഒരു നോട്ട്ബുക്ക് കൊണ്ട് ഒരു വർഷം കഴിയൂല്ലല്ലേ ങേ പിന്നെ ഈ ഒരു സീസണ് കഴിഞ്ഞ്നയിന പിന്നെ ആ ഒരു ഓഫറ് കിട്ടൂല്യ
ആ കിട്ടൂല്ല അപ്പൊ നാളെ തോ നാളെ പതിനാല് ടു പത്തൊൻപത് വരെയാണ് കേട്ടത് അപ്പൊ ഒരാ ഗ് ബോഗും വേണം രണ്ടാ നോട്ട്ബുക്ക് വാട്ടർബോട്ടില് എല്ലാം വേണം
എല്ലാം വേണം അതെ നല്ലൊരു കോസ്റ്റ് തന്നെയാണ് ഉം അതെ അത് നല്ലൊരു ഒ ഒഫ്റാണ് എന്ന് വെച്ച്കഴിഞ്ഞാ പിന്നെ അല്ലെങ്കിപ്പോനോട്ടുബുക്കിന് കൊടുക്കണം അതിനിപ്പ രണ്ട് നോട്ട്ബുക്ക് കിട്ട്ണ്പറഞ്ഞകഴിഞ്ഞാ വേണി പിന്നെ ചെറിയ നോട്ട്ബുക്ക് ഒരു വാങ്ങിയ ഒന്ന് ഒന്നും ആവില്ല സ്കൂൾക്കാന്നും വല്യ കുട്ടികളാകുമ്പോ എന്തായാലും വലിയ നോട്ട്ബുക്ക് തന്നെ വേണം ഞാനും അങ്ങത്തന്നെ കഴിഞ്ഞ പ്രവശ്
ഒന്ന് പോയി നോക്കണം എന്നുണ്ട് ഞാൻ ആദ്യം പെരുന്നാൾ ഷോപ്പിംഗ് ആണ് വിചാരിച്ചത് കാരണം അത് കഴിഞ്ഞ് പിന്നെ അവസാനം ചിലപ്പോ പെരുന്നാ
പെരുന്നാള് പിന്നെ ആ ടൈം കഴിഞ്ഞാ പിന്നെ ആതേ അല്ല പെരുന്നാൾക്ക് പിന്നെ അങ്ങനെല്ല പെരുന്നാൾക്ക് പിന്നെ ഒരു ടൈം കഴിഞാ കഴിയുകയും ചെയ്യും കൂടുതൽ സ്റ്റോക്ക് കഴിഞ്ഞാ പിന്നെ പിന്നെ ഓല് ചെലപ്പോ ഇറക്കില്ല എന്നുണ്ടെ പഴയത് കി അങ്ങനെരു പ്രശ്നുണ്ട് ഏ ബുക്കല്ല പെരുന്നാൾ പെരുന്നാൾ ഡ്രസ്സിന്റെ കാര്യാ പറഞ്ഞത് ബുക്കിൻ്റെ ഇണ്ടാവും ഇനിപ്പോ സ്കൂൾ തുറന്ന് ഇങ്ങനെ ഒരു പത്ത്ദിവസം കൂടെ ഇണ്ടാവും ആ ഒരു ആ ഓ
അദ്യായിട്ടാണല്ലോ ഒന്ന് പോയി നോക്കണമെന്നൊക്കെ ഉണ്ട്.
അതെ ആ അങ്ങനെ ഡേറ്റ് കൊടുത്തടാണെങ്കിൽ നല്ല തെരക്കാവും, ഇവിടെ പിന്നെ ഡേറ്റ് ഒന്നും കൊടുത് ഇല്ല അങ്ങനെ ഓഫർ ഇണ്ട്. പക്ഷേ ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, നമുക്ക് ഉം സ് എങ്ങനെ സ് സ്കൂള് തൊറന്ന് പത്ത് സം കൂടി ഇണ്ടാവിലിണ്ടത്.
ആ ഇനിപ്പോ ദിവസല്ലല്ലോ അപ്പോ തൊടങ്ങാറായിലെ.
ഒക്കെ ഉം അതെ അതെ സ്കൂൾ അവരുടെ ആ ഒരു ഫ്രീ ഒക്കെ കഴിഞ്ഞു, ഇനിപ്പോ ഒക്കെ ആ ആരാള്ള എന്തായിത് എന്നപ്പോ സ്കൂള് പൂട്ടിതന്ന് അറിയില്ല, എത്ര പെട്ടെന്ന സ്കൂള് തുറന്നത്. ഇനി ഇപ്പോ ഈ ഒരു പഠിക്കല്ന്നെ. പഠ പഠനം ട്യൂഷന് അത് ആ പിന്നെ ഭാവം തന്നെയാണ് ചെയ്യും, അത് പഠി ക്കാനുമുണ്ട് ഒരുപാട് ഓ പിന്നെ സ്കൂളിത്തെയാണങ്കില് മാത്രം സ്ഥ ങ്കിൽ ട്യൂഷനാനെല്ലോ. മൂന്നാളാണ് വെല്യാള് സ് സ്‌കൂളിൽ പോണത്, രണ്ടമത്തെ ആള് ഇപ്പം പ്രീ കെ ജി ചേർ റ്റിട്ടോളു വലിയാള് എട്ടിലേക്കാണ് ഇനി. ആ രണ്ടാമത്താള് ഇപ്പം പ്രി എൽ കെ ജി ചേർത്തി ചെറുത് പിന്നെ ചെറുതാ രണ്ട് വയസായിട്ടുള്ളു അങ്ങനെയാണ് ഇവിടെ അവിടെ എത്ര ആളാ
വലുത് ഏഴാം ക്ലാസ്സില് ചെറുത് രണ്ടാം ക്ലാസ്സ്‌ക്ക്
ചെറുത് രണ്ട് രണ്ടാളാണോ മ്മ് ഇനിപ്പോ രണ്ടാമത്താള് എന്താവുന്ന് അറിയിലാ പോയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ആകുവോന്നറിയില്ല എങ്ങോട്ട് പോണേ ഈ ബാലവാടി ഏഹ് ഇല്ലേ വാലവാടിലൊന്നും വിട്ടിട്ട് ട്ടില്ല ഇവിടെ അടുത്തില്ല ബാലവാടി കൊറച്ചങ്ങട് വിട്ട് പോണം പ്രശ്നം ഒണ്ടാവും അവളാണെങ്കി കൊറച്ച് വാശിള്ള ഓ ഇന്നിലേറെ പ്രശ്നും ചെറിയ ആൾക്ക് ചെറിയ ആളും രണ്ടാം
കെ ജി പോണംന്ന്ല്ല. ഒരു ഡയലോഗ് ഒക്കെ അടിക്കണം, പക്ഷേ ഇഞ്ഞ് സ് കൂൾ തൊറന്നല്ല അവസ്ഥ എന്താവുന്നുള്ളത് ആ ആ അതെപ് പറയൂല എൻ ന്താവുന്ന് അറീല, ശീലായാലൊക്കെ ആ അതെ കളി കളിതൊക്കെ ഒന്ന് തൊടങ്ങിയാൽ ഒക്കെ അയ്ശേരി ആണ് പഷേ ന്തക്ക് അറീല. വല്ലിയാളേം കൊണ്ട് പിന്നെ അങ്ങത്തെ പ്രശ്നം ഒന്നും വന്നിട്ട്ണ്ടായ്ന്നില്ല. അവളു ഇതുപോലെ വ് മ് ഈ ബാലവാടിക്കൊന്നും പോയിട്ട്ണ്ടയില്ല, പക്ഷേ ഇന്നാലും ശെരി സ്കൂൾക്ക് പോവാനും മടി ഇല്ലാത്ത ആളായിരുന്നു. അവൾ കൂളായ്‌ ട്ട് പോയിന്നതായിരുന്നു. എന്ത് എന്താക്കുംന്ന് അറീല. അത് വാശി കൊറച്ച് കൂടുതൽല്ല കൂട്ടത് ത്തിലായത് കൊണ്ട് അവൾ എന്താവുന്ന് അറീല.
ആഹ്
അത് കാണ്ണം മ് സ്കൂൾ തൊറന്നാൽഎന്നെ അറിയുള്ളു റിയ
അവര് കരഞ്ഞ് പോകുമ്പോ നമുക്കും സങ്ക
ആഅ അതാണെ അതൊരു ടെൻഷൻ വരും അവളെ അങ്ങനെ ടെൻഷൻ ആക്കിട്ടില്ല ആരും എന്തന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഒ ന്നരവയസ് ഓള ഏ എ ട്ട് മാസം ആയപ്പം പിന്നെ ഞാൻ പ്രെഗ്നന്റ് ആയി പിന്നെ അവൾക്ക് ഒന്നര വയസ്സ് ആയ പ്പം ഞാന് ര മൂന്നാമത്തെ ഡെലിവറി ഇന്റെ കയിഞ്ഞ് അപ്പം പിന്നെ ഓൾടെ ഇഷ്ട്ടത്തി ഞങ്ങെ നിന്നൊട്ത്തിട്ടെ
ആതാ വല്യ മോൾതാ ങ്ങള് പറഞ്ഞേ
ഡം ത് മൂന്നാമത്തെ ആൾനാ ഡെലിവറി ആയിട്ട് പ്രഗ്നന്റ് അതായത് രണ്ടാമത്താൾക്ക് എട്ട് എട്ട് മാസം ആകുമ്പോഴ വലുത് ന് ആ ഒമ്പത് ത്ത് വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെണ് രണ്ടാമത്തെ ആൾ ണ്ടായത് മ്മ് അങ്ങനെ ഈ അപ് പിന്നെ അവൾടെ ഇഷ്ട്ടത്തിന് അങ്ങനെ കൂട്ട് നിന്നിട്ട്
ആ ആആ
പിന്നെ എല്ലാരും ഓൾടെ ആ ഒരു ഇതി ക്കങ്ങട്ട് പോയി അതാണ് പ്രശ് പാവംതോന്നു പിന്നെ എന്തൊക്കെ എന്തൊക്കെണ്ട് അവിടുത്തെ മക്കളെക്ക് വിശേഷം കൊഴപ്പോന്നുല്ലല്ലോ മ മഴയൊക്കെണ്ടോ ഇങ്ങള് നാട്ടില്
മായ ഒന്ന് പെയ്യും ന്ന് രാവിലെ മദ്രസ് തു പോണ നേര്തൊരു കൈകല്
പ ആഹ രാവിലെ അത് ശരി ആഹ അതിലേ ഇവിടെ ഈ വാർത്ത് പിന്നെ വൈകുന്നേര ടൈമിൽ ഒന്ന ഇങ്ങോട്ട് മൂടി വരും പൈതൊന്നുമില്ല ഇന്നലെ ഇടി ഒക്കെ ഉണ്ടായിരുന്നു മൂഡിലെ കണ്ട നിഷ്യം അപ്പ ഇതൊന്നുമില്ല ഉ
വെയില ഇറക്കുമ്പോ നല്ല വെൽ വേണാണോ
ആഹ ഓ എന്തേലും ചൂടൊക്കെ
ആഹ അയിന്റെ വേലക്കാറുണ്ടാകും
മഴ പെയ്താതാണ് പ്രശ്നം കണ്ട മുന്നിൽ കറണ്ട് പോകും പിന്നാലെ ഉള്ളൂ പിന്നെ ഇടി മഴയൊക്കെ ഉണ്ടാവുള്ളൂ ആ കറണ്ട്റ് പോയാലാണ് ഫോണില് ചാർജ് ഇല്ലാത്തതും മോട്ടറില് ടാങ്കില് വെള്ളംടിക്കാത്തതൊക്കെ ഓർമ്മല്ലള്ളു
ഉം
ഉം പിന്നെ വേറെന്താട വിശേഷം ഇല്ല ആ നോക്കണം ഇൻഷാ അള്ളാ കൊറച്ച് കയ്യട്ടെ വിചാരിച്ച് നിക്കാ മക്കള് നീച്ചിട്ടില്ല ഇണ്ടാക്കും മാക്സിമം ഞങ്ങള് ഡെയലി എന്തേലും വാണം
ആ എന്താ ഇണ്ടാക്കല്
ഉള്ളിവടെ പഴം പൊരിയോ പിന്നെ ന്യൂഡിൽസോ പരിപ്പുവട എ ആയിട്ട് അങ്ങന അല്ലെങ്കിൽ ചെലപ്പോ എന്താ കൽത്തപ്പം കുക്കർല് കലുത്തപ്പം ഇണ്ടല്ലോ
ആഹ് ആ നിങ്ങള് മൂന്നാളെന്നേ ഒള്ളൂ? കുട്ട്യള്
വീട്ടില് നാലാളാണ് മൂന്ന് മക്കളാണ്
മൂന്ന് മക്കള് ആ മൂന്നാള് ആ
ഹസ്ബൻഡ് ഗൾഫിലാ
ആ കൊറേ ആയോ പോയിട്ട്?
ആ വരുന്നുണ്ട് ഇൻഷാ അള്ളാ പെരുന്നാള് ഇരുവത്തിമൂന്നാന്തി യൊക്ക ആവുമ്പോത്തിന് പോരും പിന്നെ ഇല്ല ഒരു വർഷായി പോയിട്ട് ഉ പിന്നെ നോക്കടാ
ആ മ ശ
ഓ